ഹലോ
ഹലോ കേൾക്കണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെ വിശേഷങ്ങൾ ചോറൊക്കെ തിന്നോ
ഇല്ല നിങ്ങള് കഴിച്ചാ
ആ ചോറൊക്കെ കഴിച്ചു കെടക്കാൻ വന്നതാണ് അപ്പൊ ഫ്രീ ആയപ്പോ ഇങ്ങനെ നോക്കി ഇപ്പ ഒന്ന് ഫ്രിയായതാ
ആ അഅ് ശരി മക്കളൊക്കെ ഉറങ്ങിയോ
ആ മക്കളൊക്കെ ഉറങ്ങി ഓലൊക്കെ എട്ടരായപ്പന്നെ ഉറങ്ങിക്ക്ണ് ഇന്ന ഉറങ്ങാത്തോണ്ട് ചെറുത് പ്പോ നഴ്സറിക്കൊ പോണതാണ്
അഹ് ശരി
പകൽ ഉറങ്ങലില്ലല്ലോ അപ്പ ആ പിന്നെ വൈകുന്നേരം ഉറക്കൂല
ആ ആ
ആ നേരത്ത് ഉറങ്ങിയാ പിന്നെ ഒരു ചോറ് കഴി ചോറെന്നും തിന്നൂല്ല പിന്നെ ആ നേരത്തെ ഉറക്കലില്ല
ആ ആ
ചനിയേന് ചോറ് എടുത്ത്ക്കാണ്ട്
ആ
അത് കഴിഞ്ഞ് ഇങ്ങനെ ചോറ്ന്ന് എല്ല കഴിഞ്ഞ് വന്നതാണ് ഇപ്പ ഇങ്ങനെ
ഏ ഏ
എപ്പാ ചോറ് തിന്നാല് നേരം വൈകോയിക്കാറല്ലേ
ഞാന് ഇല്ലയ ഞാന് ഫുഡ് ഒരു നേരം കഴിക്കലള്ളൂ രാത്രി ഒന്നും കഴിക്കല് ല്ല ഇല്ല എന്തെങ്കിലും ചെറുതായിട്ട് എന്തങ്കിലൊ ക്കെ ണ്ടെങ്കില്
ആ ആ
ഉം കുടിക്കൊള്ളൂ പാലോ ജ്യൂസോ അങ്ങനൊക്കെ എന്തെങ്കിലും ഉം ചെല പ്പം ഒന്നും കഴിക്കൂല ചെലപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തതൊന്നും കഴിക്കും അങ്ങനെ
മ്
പിന്നെ ഡയറ്റ് ആയിട്ടല്ല ഒന്നാമത് തൈറോയിഡ് ഉണ്ട് ഉം അപ്പൊ പിന്നെ ഓവർ വെയ്റ്റ് ആണ് അപ്പൊ അതൊക്കെ ഒന്ന് കൊറയാന് അത് കഴിച്ചിട്ടും നീച്ചിട്ടും കഴിക്കാത ഇരുന്ന്കണീച്ചിട്ടും ഞാന് എന്നും ഒരുപോലെണ് ഞാൻ എന്നും ഒരേ തൂക്കാണ് അത് അങ്ങട്ടും ഉണ്ടാവല അത് ഇങ്ങട്ടും ഉണ്ടാവല ഉം അത് മുമ്പൊക്കെ കല്യാണത്തിന്റെ മുന്നൊക്കെ പറ്റ മെല്ലിച്ചിട്ട് സ്കല് റ്റായിട്ട് ആ ഉള്ള ആളായിരുന്നു
ഞാൻ തടയിച്ചാവും
ഉം കല്യാണം കഴിഞ്ഞന്റെ ശേഷം കണ്ടീന്നങ്ങണ്ടവീർക്കണ് പിന്നെ ഏ
കുട്ട്യാളെ
പിന്നെ ആ കുട്ടികളെ പ്രസവിച്ച് ഒപ്പറഷം മൂത്തോ ന്റെനെരണ്ടാളും ഓപ്പറേഷൻസിസിസേറിയനായിനി ഉം രണ്ട് ആൺ കുട്ടിയോളെ
ആ
അപ്പൊ പിന്നെ അതടി പോയിട്ടില്ലേ അതടി അങ്ങനെ ഉം അത് എന്നും ഒരുപലെണീക്ക ഒന്നാമത്തെ കുറ അധിക വ ല്യ നീളോ ഇല്ല എന്നാ നീളെ കുറവില്ല അങ്ങനെ ഒരു ഉറ്ന്റെ തടിയാണ് എല്ലാ ഭാഗവും ഒരേമാതിരി
കൊറയൂ ല്ലല്ലേ
ഏ
തിന്നാതി എടുത്ത വെച്ചിട്ട് കുറയൂല്ല
ഞാൻ കണ്ടില്ല ഞാൻ കുറയുന്നത് എന്റെ എല്ലാ ഭാഗങ്ങളും ഒരേ ഉരുള തടിയാണ് അച്ചറ അവിടെ ഇവിടെ തൂങ്ങിക്കാണ്ടുള്ള ഒരു തടി ഉണ്ടല്ലോ അങ്ങനല്ല നല്ലേ എല്ലാ ഭാഗത്തു ഒരേ പോലെ കയും കാലും ഒക്കെ ഉരുണ്ടിട്ട് വെറ്ല്ലെക്കെ ഉരുള്ള
പോലെതെ
എല്ലായിടത്തും ഒരേ മാതിരി ഉള്ളതാ അവിടെ കുറച്ച് തൂങ്ങിക്കാണ്ട് ഇവിടെ കുറച്ച് തൂങ്ങി ആ തടിയല്ല ഉ
പിന്നെ ഒരേ ലെവലിലുള്ള തടി ഇങ്ങനെ അയച്ചിട്ട് ആരോഗ്യ ഗ്യ പരമായിട്ട് വല്ല കുഴപ്പമൊന്നുമല്ല
ആ
തടിക്ക് ഈ ഒരു തൈറോയ്ഡന്നെ പ്പ ടുത്ത് വന്നിട്ടുള്ളു വേറെ പ്രശ്നങ്ങളൊന്നുല്ല വേറെ പ്രശ്നം തടിണ്ട് വെച്ചിട്ട് കെതപ്പ് ഏ
കുട്ടികളൊക്കെ
എന്ത്
മക്കളൊക്കെ ചെറിയതാണ്
എല്ലല്ലാ വല്യ മക്കളാണ് രണ്ടാമത്തെ മോന് പത്താം ക്ലാസ്സില് എ തി മൂത്ത മോന് പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി ഫസ്‌റ്റിയറ്
ആ വല്യ മക്കളായീക്കണപ്പ
മ് വല്യ മക്കളായീക്കണ് പതിനെട്ടാ പത് ത്തൊമ്പാമത്തെ വയസ്സ് മൂത്ത മോൻക്ക് മ് രണ്ടാമത്തെ മോന്ക്ക് പതിനഞ്ചാമത്തെ വയസ്സും ഏ
ഹസ്ബന്റവിടെ നാട്ടിലുണ്ടാ
ഹസ്ബന്റ് ഇപ്പൊ ഇവിടെല്ല്യ പോയി ഒരാഴ്ചയായി പോയിട്ട്
മ്
ഉം ഗൾഫിലാ ഉം അവിടേര്ന്ന് പിന്നെ വന്നതേയൊരു ലീവിന് വന്നതേയിരുന്നു പിന്നെ യുദ്ധോം കാര്യങ്ങളൊക്ക കൂടി ആയ കാര ണം പിന്നെ പോയിട്ടില്ല ഉം പോവാൻ പ ലീവ് നാല് മാസാണ് പിന്നെ ലീവ് ആറു മാസം വരെ നിക്കാ അയിലിപ്പ അഞ്ചര മാസം നിന്ന് പോയി ഇപ്പ ജോലി ഇല്ല ജോലി ഇല്ലാതെ കാരണം അവിടന്ന് ഒരു കണക്ക്ണ്ടാ കണ ത്തില ആളുകളൊക്കെ എറങ്ങാൻ പറ്റൊള്ളൂ പക്ഷെ ഇവരെ ലീവ് ഇവടെ തീരേം ചെയ്യും അങ്ങനേണ് ഇനിയുമ്പ ഇനിയിപ്പോ അടുത്ത മാസം ഒന്നാം തീയറ്റ ജോലി കേറാൻ പറ്റുള്ളൂ എന്നാ പറ
മ് അപ്പ അനിയന്റെത്ത് അവിട റൂമിലാണ്
അ ആ
ഉം പിന്നെ ഏ
വീട്ടിലാരൊക്കെണ്ട്
വേറെ ആരുല്ല ഞാനും മക്കളും മ് നിങ്ങളാ
ആ ഇവടെ ഉമ്മൊ ഹസ്ബന്റിന്റെ ഉമ്മേ ഉപ്പി ഇണ്ട്
ആ അസ്ബന്റോ
അസ്‌ബന്റ് ഗൾഫിലാ
ഏ അയ്ശരി എന്താ അവടെ ചെ
അതുകൊണ്ടാക്കും അവ്ടെ ഡ്രൈവ
ആ ആ ആ അയ് ശരി
അപ്പൊ അങ്ങനെ ഹസ്ബന്റ്ന് നാട്ടിലില്ല്യാത്തോണ്ടാണ് ഈ ഫോണ് മ്മ്ള്ള കളി
അയ് ശരിയാണ് അത് പറഞ്ഞേക്കണം ഞാനിന്റെ ഹസ്ബന്റ് പോയേന്റേഷം കി ട്ടിയതന്നായി ഏ എല്ലാന്നുണ്ടെങ്കില്
അല്ലെങ്കില്ന്റ ഹസ്ബന്റിന് ഒന്നും പറ്റൂല ഒരു വർക്കും പറ്റൂല
ഏയ് ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല
സ്റ്റാറ്റസ് വർക്കൊക്കെ ചെയ്യലുണ്ടായിന്നു സ്റ്റാറ്റസ് വച്ചേകൊണ്ടൊക്കെ
ആ ആ അത് കണ്ടാ പറയും എന്തിനാപ്പത് ന്ന് ഒയിച്ചു
ആ പത്ത് അപ്പൊ പോയിട്ട് പത്താസായി അയിന്റ മുമ്പ ള്ളൊന്ന് വന്നന്ന് ഇല്ലാ ഇനി ഒന്നും മാണ്ടാ അതാ ഞാനതൊക്ക ഒഴിവാക്കി ഇനി രണ്ടു മാസം ഒന്നും ഞാ എ ചെയ്തിട്ടിര്ന്ന് വർക്ക് ഒന്നും ചെയ്ത് ചെയ്യലും എന്ന എനക്ക് ഇങ്ങനെ ബോർ അടച്ച ഒറ്റ പിെ ഇരുന്നിട്ട് ഒരു രാന്തടച്ച
ഈ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കില് അപ്പൊ നിങ്ങക്ക് പിന്നെ ഹസ്ബൻഡിന്റെ ഉമ്മയും ഉപ്പൊക്കെ ണ്ടായതൊണ്ട് അവടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇതാക്കുന്നതണ്ട് അവര് അവരുടെ കാര്യം സ്വയം ഒറ്റക്കക്ക് ചെയ്യാനുള്ള ഉ
ആ ആ് ആഹ് അപ്പൊ പിന്നെ ഞാൻ രണ്ടു മാസം കഴിഞ്ഞരം ഞാൻ പിന്നെ ഇതിൽ നിന്ന് നിന്നു
ഉം നമുക്കൊരു ബോറടിിയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇതില്ലഞ്ഞാൽ ഒരു എന്തോ പോലെയണല്ലോ
ചെറിയ പൈസ എന്തെങ്കിലും കിട്ടണേ കിട്ടി
ആഹ നഞമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ ആ്യിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം പൂതിയുള്ളള്ളതൊക്കെ ഒന്ന് വലിയ ആഗ്രഹങ്ങള നമ്മൾ സാധിച്ചി കാര്ില്ല
വലിയ പൈസ കിട്ടൂല കുറച്ച് കിട്ടയുള്ളൂ തോനെ കിട്ടൊന്നില്ല ആ അത് എന്നാലും അതെിലും അത് വിചാരിച്ച കണ്ട
അതന്നെ നല്ലായിരും
ഇപ്പോഴാണ് ഈ ഒരു വർക്ക് കിട്ടിയത്
ആഹ ഞാനൊന്നു സ്റ്റാറ്റസ് വർക്കൊക്കെ ചെയ്തിട്ട് ഓരോ കളിയാക്കിട്ട ഞൻ നിർത്തി ഞാൻ പറ ഞാ ഞാ പപടിിക്കല്ലയന്ന്ഞ്ഞ അതന്ന ഇപ്പളൊന്നുംല്ല കൊറ മുന്നേ പിന്നെ ഒന്നും ചെയ്യാതായിട്ടും ഒന്നും പിന്നെ ഇനിക്കൊക്കെ എന്ന് പറഞ്ഞാ നാല് മാസമൊക്കെ ഇവിടെ ഇണ്ടാവും നാട്ടില് ഉം അപ്പൊ പിന്നെ ഒന്നിനും പറ്റൂല
വന്ന് വന്ന ആട്ടിക്കൊക്കെ ഇങ്ങനെ പറയാ എന്റെ ഒരു സ്റ്റാറ്റസ ഒക്കെല്ല അങ്ങനെ എങ്ങനെയൊക്കെ പറയട്ടാ ആ ഞൻ കാണാതൊക്കെയാണ്റ്റാരിച്ച വക്കലൊക്കെ ഫോൺ എടുക്കലൊക്കെ ഇവിടെ അല്ലിയാത്ത ടൈമിലൊക്കെയാണ് ഫോൺ എടുക്കലൊക്കെ
ആഹ
ഫോണിൻ്റെ നാല് ദിവസം മുമ്പ് എല്ലാ നമ്പറും എല്ല ഗ്രൂപ്പുംൊക്കെ ഒഴിവാക്കി
ആഹ
അപ്പോൾ എപ്പം ഇാത്ത ആൾ ആാവു്യം മുമ്പ്ൊക്കണ്ടണ്ട് വര കത്തിനൊന്നും മണ്ടിറങ്ങാണ്ട് ഇട്ടക്ക് ഭയങ്കര ഇതായിന്ന എന്നിട്ട് ഞ ഒരു മാസ ഞങ്ങള ഒന്ന ചെയ്തിട്ടരിക്കരുന്നു വർക്ക് ഒന്നന്ന് ചെയ്തിട്ട്ാണ്
ആഹ
പോലേ പിെ അം നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ്യൂൊക്കെ കിട്ടണ്ടേ പിന്നെ അങ്ങനൊയിട്ട് പിന്നെ അ ഞാൻ രണ്ടാമതോ പ്രകൃതിന വർക്കറിയോ പ്രകൃതി അറിയില്ലക്കാറല്ലേ
ഇല്ലേ അറിയില്ല
ആ അങ്ങനത്തെ വർക്കൊക്കണേ അതിലൊക്കെ പൈസ കുറച്ച കിട്ടീന്ന് ഞാൻ പിന്നെ അതിനെ പിന്ന ചേർന്നു
എന്ത ഇന്ന് പ്രകൃതി എന്തണ അത്
സ്റ്റാറ്റസ് ഒക്കെ ഉള്ളത്
ആഹ
അത്ങ്ങനെ ഓരോരോ പ്രൊഡക്റ്റ് ആണ് വേട്ടോട്ട് ലേഹം ആടലേഹം ബ്രഹ്മി ലേഹം എത്ര അറഹം ഹെയർ ഓയില് സ്കിൻ കെയർ ഓയില്
ആഹ
പിന്നെ ഇപ്പോൾ എന്താ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അത് നമുക്ക് നമ്മൾന്ന് ആരെങ്കിലും ഓർഡർ വങ്ങി ന നമുക്ക് എന്തേങ്കിലും കമ്മീഷനും കിട്ടും സ്റ്റാറ്റസ് വെച്ചാൽ നൂറ് വ്യൂസിന് ഒരു രൂപ അങ്ങനെയാണ്
ആഹ് അങ്ങനെല്ലേ നൂറ് പേര് അമ്മത് കാണണം
ആഹ് നൂറ് വ്യൂസ് ആയിട്ട് ആവണം അങ്ങനൊയാലും
ആഹ്
അങ്ങന താഴെ ആകൻ പറ്റോ താഴെ ആയിട്ട് കാര്യം ഉണ്ടാവുക അ ചെയ്യുക അങ്ങനെ ഇരുന്നൂറ് ദിവസം അന്ന് രണ്ട് രൂപ മാസത്തിലൊരു മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് കിട്ടും കൊറെേ കിട്ടീയില്ലെങ്കിലും കൊറച്ചൊക്കെ
ആഹ്
അങ്ങനത്തെ വർക്ക് പിന്നാ ചെയ്തപ്പോ രോരോ വർക്ക് ഞാൻ ചെയ്യണണ്ട് കുറെ വർക്ക് ഉണ്ട് മൂന്നാല് വർക്കുകളൊക്കെ ചെയ്യറിണ്ട്
അയ്ശരി
അങ്ങനെ പോകുന്നില്ല
വേറെ എന്തൊക്കെയാണ് ചെയ്യല്
ഏ
വേറെന്തൊക്കെയാ ചെയ്യണ്
ഇതന്നെ സ്റ്റാറ്റസ് വർക്കതന്നെ വേറൊരുവർക്കും ചെയ്യണില്ല ഈ സ്റ്റാറ്റസ് വർക്ക് ആണ് തന്നെ
ആ
പിന്നന്നെ അങ്ങനെ ചേർന്നത് പറ ഇനി വരുമ്പോളേ തരാം
ഏ
എന്ന കാലത്തേ കാര്യം
ആഹ് അപ്പൊ പിന്നൊ ഒഴിവാക്കിയാ മതിലെ വരണ്ട് ത് കാണുമ്പോ
ഹ ഇത് ഇച്ചൊക്കെയാണ്
ആ
എൻ്റെ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഒരു കളിയാക്കരാണ് സ്റ്റാറ്റസിട്ട് വെച്ച് പൈസ ഉണ്ടാക്കണേ അങ്ങനെയാണ് ഇങ്ങനെയാെന്നൊക്കെ പറഞ്ഞു കാണ്ട്
ആ അപ്പൊ അത് അവർക്ക് പറ്റുന്നുണ്ടാവലേ ആ അല്ല ആ ഹസ്ബൻറിന്റെ ഉമ്മ നിങ്ങ നക്കങ്ങനെ പറയ പറഞ്ഞിട്ടാവും ഹസ്ബൻറ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക
ഉം അതൊന്നുമല്ല അതൊന്നും അറിയില്ല
ആ
ആദ്യ ഇവിടെ രാത്രി ഇല്ലാത്ത സമയത്ത് എന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ പറയും അ സ്റ്റാറ്റസ ഒക്കെല്ല അങ്ങനെ എങ്ങനെയൊക്കെ പോയി പറ കണ്ടി ആ കണ്ണി കണ്ട ആൾക്കാരൊക്കെ ഉ ഉണ്ടാവും സാധാരണ തൊക്ക പറയുന്നോട്
ആഹ്
ആ വരാം ആരും കണ്ണി കണ്ടാക്കാരൊന്നില്ല അക്കപ്പോഴും നിങ്ങളാണ് അറിയൻണ്ടത്
ആ അങ്ങനെല്ലേ
അനക്ക്
ഉം പിന്നെ ഇപ്പൊ വിളിക്കലപ്പളാ
അങ്ങനെ ഒഴിവ് കിട്ടുമ്പോഴേ വിളിക്കും അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല ഉം
ഏ
നിങ്ങളെ പേരെന്ത സുനീറെ
ആഹ് സുനീറ ഉം
വീട് എവിടെ
വീട് കോട്ടക്കല്
കോട്ടക്കൽ എവിടെയാ
സ്വാഗതമാട്ന്ന്റി നിങ്ങളോ
കോട്ടക്കരാട്ടിരി
ആഹ് ആട്ടേരി കങ്ങണ്ടല്ലേ
ഉം
ആ ശരി ന്നാ ശരിട്ടാ വിളിക്ക
എന്ന അയ്ക്കോട്ടെ പിന്നെ വിളിക്കാം